ഹലോ
ആഹ് ചേച്ചി ഫ്രീ ആണോ
ആഹ് ഫ്രീ ആണ് പറഞ്ഞോളൂ എന്തൊക്കെ വിശേഷം
ഓ സുഖായിട്ട് ഇരിക്കുന്നു അവിടെയോ
ഉച്ചക്കുള്ള ഫുഡ് ഒക്കെ റെഡിയായോ
ആഹ് ഉച്ചക്കുള്ളത് റെഡിയായി ആ കഴിച്ചാരുന്നോ
ല്ല പിന്നെ റെഡിയാക്കിക്കൊണ്ടിരിക്കണ് പിന്നെ ചോറ് റൈസ് കുക്കറിൽ ആയിട്ടുണ്ട് പിന്നെ ബീഫ് ആക്കിയിട്ടുണ്ട് മുരിങ്ങ ഇല ഊരി വെച്ചി ട്ടണ്ട് കറി വെക്കാന് അങ്ങനെയൊക്കെ അങ്ങനെ ഓരോരോ രാവിലത്തെ പട തീർന്ന് മോ മോളെ സ്കൂളിൽ ആക്കണത്
ആഹ് ആഹ് സ്കൂള് തുറന്നല്ലോ അല്ലേ മോള് എ ത്രയിലാ
നാലാം ക്ലാസിലാണ് പഠിക്കണെ
ആഹ് ഓ
പിന്നെ ചെറിയ മോനുണ്ട് രണ്ട് വയസ്സായ ഒരു മോനുണ്ട് അപ്പൊ അവന്റെ പടങ്ങെൾ ഇവെടെ നടന്നോണ്ടിരിക്ക്ന്ന്ണ്ട് കലാപരിപാടികളൊക്കെ അതിന്റെ ഒര് ന നമ്മള് തന്നെ ഇവിടൊരു സംഭവം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ പോണ് എന്നിട്ട് എന്താ വീട്ടില് ഇരിക്കാണോ
ആഹ് വീട്ടിലിരിക്കാ ചേച്ചി പോയെയിന്റെ വെഷമത്തിലെ
ഹോ ആഹ് ഇപ്പ ആ ആദ്യ ആയിറ്റ് അല്ലെ ഇപ്പ ഇത്ര ദിവ്സെത്തിന് ശേഷം ഇങ്ങനെ ഒറ്റപ്പെട്ണെത് അപ്പ അതിന്റെ ബുദ്ധിമു ട്ട് ഇണ്ട് അവ്ടെ കൊത്തിപ്പുട്ച്ച് കെറി ട്ടും ഇവെടെ വികൃതി കാണിച്ചിട്ടും അങ്ങനെ നട്ക്ക്ണ് ഇണ്ട് ഇപ്പം ഇതിലെ
ആണോ ചായെക്ക് എന്തെയ്ര്ന്നു
ചായ ഇൻക്ക് ചായെന്റെ വല്ലിയൊരു ഇഷ്ടം ഇല്ല ചായ ആയിനോട് താൽപ്പെര്യം ഇല്ല അപ്പൊ പിന്നെ ഞാനും മക ക്കെളും മാത്രേ ഒള്ളു വീട്ട്ൽ മോൾക്കാണെങ്കിൽ രാവിലെ പഴം വാട്ടിയെതോ മുട്ടെ എന്തെങ്കിലും കിട്ടിയാ മതി അപ്പൊ അങ്ങനെ അവൾക്ക അത് കൊടുത്തു ഇട്ട് ഞാനും പഴ ഴിചു പിന്നെ ഇന്ന് കൊണ്ടോവാൻ നെ ചൊറും ബീഫും മതി പറഞ്ഞിണി അപ്പൊ അതാക്കി കൊടുത്തു അവൾക്കു കൊണ്ടുവാൻ ഉള്ളത്
രാവിലെ ബീഫ് റെഡി ആയായിരുന്നോ
ആ ഞാൻ രാവിലെ രാത്രിന്നെ സെറ്റ ആക്കി വെച്ചിരുന്നു പിന്നെ വേവിച്ചിട്ട് വെച്ചു. പിന്നെ രാവിലെ അത് റോസ്റ്റ് ചെയ്ത്ങ്ങണ്ട് അങ്ങനെ കൊടുത്തുവിട്ടു
വാൻ കുറച്ച് ടൈം പിടി
ആഹ ആ കുക്കറിലെ അങ്ങ് ഇട്ട് കഴിഞ്ഞാലേ വലയ പ്രശ്നല്ല പിന്നെ ഇപ്പൊ പള്ളിൽന്ന് കിട്ടി മ്പോ അത് കുറച്ച് ഇളയതായിരിക്കും മറ്റേ നമ്മള് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അത്രേ ഇത് കിട്ടൂല മൂപ്പുണ്ടാവൂല്ല നനെ പെട്ടെന്ന് വെന്തു കിട്ടും
ഓ ഓ അങ്ങനെല്ലേ ഉം ഇവിടെ, എങ്ങനെയന്ന്, വെച്ചാല് രാവിലത്തെ. രാവിലത്തെ, ചായ, എല്ലാ ക്കും ഭയങ്കര, ഇംപോർട്ടന്റാ.
ആ
അത്, കനത്തിലാക്കിട്ട്- പോയേക്കുവാ, എല്ലാരും, അമ്മ അനിയനൊക്കെ. കേ ആ ആരിക്ക
ഉം എന്നിട്ട്, ഇപ്പൊ, വെക്കേഷൻ, ടൈമില് മൂവിയൊന്നും, കണ്ടില്ലേ.
ഓ, വെക്കേഷനില്, രണ്ട്, മൂന്ന് മൂവി, കണ്ടാർന്ന്. ഒരു, ഇനിയിപ്പം ഏ
ഇഷ്ടം ഏറ്റവും, ഇഷ്ടപ്പെട്ട, മൂവി ഏതായിരിക്കും, കണ്ടതില്
അങ്ങനെ, അതിരടി കണ്ടാർന്നു ആ അതൊക്കെല്ല പിന്നെ, ദൃശ്യം ഇറങ്ങിയിട്ടുണ്ടല്ലോ ഹലോ
ആ, ദൃശ്യം, പോയോ, കണ്ടിട്ടില്ലേ ഇല്ലില്ലാ, ആ, വാഴറ്റു, കണ്ടാ, ഇല്ലാ ദൃശ്യംറ്റു, കണ്ടില്ല, വാഴറ്റു കണ്ടില്ലേ.
ആ, വാഴറ്റു, കണ്ട്.
ആ എങ്ങനെണ്ട്, എന്താണ് ഫീഡ്ബാക്ക് ശരിക്കിട്ടാ നമ്മളെ ആ അപ്പൊ ശരിക്കും ശരിക്കും നമ്മള ലൈഫ് ലെല്ലാ ഓരോ കാര്യങ്ങളും ഇങ്ങനെ ഓർമ്മ വര് ത്തിയാലോ. ഹസ്ബൻഡ് ചിരിക്ക്യാരുന്നു ഞങ്ങള് കണ്ടപ്പം ഞങ്ങള് കണ്ടപ്പോ ഹസ്ബൻറ് ചിരിക്ക്യായിരുന്നു. വെചെയ്ഞ്ഞാല് മോളും മോനു, ആയിട്ട് ഏകദേശം ഒരു എട്ട് വയസ്സിന്റെ ഡിഫ്റൻസ് ണ്ട്. പിന്നെ എന്റെ മോളും മോനും. അപ്പം ഇതേപോൽ തന്നെ മറ്റോനോട് ഹാശിറേ കുട്ടിന്റെ അത്ട്ക്ക് ഹാഷ് റേ ഇതട്ക്ക്. അപ്പം മോള് മോള്ൻ്റെ മൊ ഖത്ത്ക്ക് ങ്ങട്ട് നോ ക്ക. അപ്പ ഞാൻ ഇതന്നേക്കാരെ നീയാ അത്ട് ക്ക് നിയാ ഇത്ട്ക്ക് ഓള്ണ്ട് മൊഖത്ത്ക്ക് അതേ ഡയലോഗും നർഞ്ഞ് ശരിക്കും നമുക്ക് എന്തൊക്കെ നമ്മളെ കുട്ടിക്കാലൊക്കെ ശരിക്കും ഇങ്ങനെ എവിടെക്കേ മിന്നി മറയ്ണ പോലത്തെ തോന്നി സ്കൂൾ ലൈഫ് ഒക്കെ
ആഹ്
ആ അതുപോലെ ഞങ്ങക്കൊരു സാറുണ്ടായിരുന്നു. ഒരു കുരുവിള
ഓഹോ
ഏ എപ്പഴാണെങ്കും ഞങ്ങൾ പറയ ഞങ്ങള്ൾ ഒരു ദിവസം ആ സാറില്ലാന്ന് പറഞ്ഞു കഴിഞ്ഞൽ സ്കൂളിൽ ആഘോഷം ആക്കാരോ ഒരു സ്വര്യം തരാ സാധന ഞാനും ആ വീഡിയോ കണ്ട വീഡിയോ പിന്നെ നമ്മളെ ഇൻസ്റ്റയിലേ സ്റ്റിട്ട സമയത്ത് ഇതുപോലത്തെ ടീച്ചേഴ്സന് ഉണ്ടെങ്കിൽ മെൻഷൻ പറ അയാൾക്കിനി ഇൻസ്റ്റ ഐഡി ഇണ്ടോ മാല്ലെങ്കന്ന് മെൻഷൻ ചെയ്തിടരുന്നു
കട്ടഴാ ചിലപ്പോ അങ്ങ് മറ വച്ചിട്ടുണ്ടാക്കോ അതിന്റെ അതുന്ന്ന്
പറഞ്ഞ കഴിഞ്ഞാ സ്കൂളിൽ വരുന്ന തന്നെ വെറരു പുസ്തകം എടുത്ത് പഠിക്കാന എന്നുള്ള മൈൻഡറ് മാത്രം ഒന്നും പറ്റൂല ഓ ആൾക്ക് ഒന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല ഒന്നും ഇതാക്കാൻ പറ്റില്ല ഒരു ഫ്രണ്ട്സിനോട് സംസാരിക്കാൻ പറ്റില്ല ഒന്നും പറ്റൂല്ല ഭയങ്കര ഒരു ഒരുമാതിരി സ്വഭാവം
അ പുള്ള ഇപ്പഴെങ്ങ ആ ആരുന്നെങ്കിൽ തീരുമാനായി കിട്ടിയിരുന്നന്ന്
ൻക്ക് ആ ഒരു സീനൊക്കെ കാണുമ്പോൾ അയാളെ പിന്നെ മേമ പറിം ഞങ്ങള് വെറും കുരോ കുരോന്നാ തഴിച്ചിത് ആ കുരുൻ്റെ മുഖം മാത്രേ ഫ്രണ്ട്സ് പിന്നെ ഫ്രണ്ട് ന്നെതെപോലെയുള്ള ഗ്രൂപ്പുണ്ട് ടെൻത്തിന്റെ അപ്പൊ എല്ലാരും അയില പറണത് നമുക്ക് ശരിക്ക കുരുവിള ആ സമയത്ത് ണ്ടാവും നല്ലൊ അടിക്കും ചെയ്യേ നല്ല എപ്പോഴും ചൂരലും കൊ നാടക്ക ഇപ്പത്തെ മക്കളെക്കെടെലങ്ങനെ ചൂ ല്കൊണ്ടങ്ങട് നടന്നയ്ഞ്ഞാലേ
ഉം ഇപ്പൊ തീരുവാനാ വരുന്ന ഉം ആദ്യത്തെ ദെവ്സം മാത്രം പോയാ മതിയിരിക്കുംന്ന് പിന്നെ പോണ്ടി വരില്ലാന്ന് ഉം എ ഞങ്ങള് പഠിക്ക്ന്ന സമയത്ത് അങ്ങനത്തെ ടീച്ചേസ്
ഇല്ലല്ലേ ഇപ്പയത്തെ ടീച്ചേഴ്സിനെ കണ്ട് കഴിഞ്ഞാൽതന്നെ ഭയങ്കര തല്ലേ എനിക്ക് കോളേജ് ലൈഫ് നമ്മള് എനിക്ക് മൊത്തത്തിലൊര് ട ഒര് ര് പഠിത്തം മൊത്തം ഒരു ട്രാജടി ആയിര്ന്ന് സത്യം പറഞ്ഞ് കഴിഞ്ഞാല് കോളേജ് ലൈഫ് ആണെങ്കിലും ഞനൊ റ്റോമെറ്റ്റിയാര്ന്ന് അപ്പൊ ഹോസ്പിറ്റലല്ലേ ഞ ഒര് ഒര് ഒര് ഫംഗ്ഷന്ണ്ടായി ഒന്നെങ്ങി ഒര് പ്രോഗ്‌രാമ്ണ്ടായി കഴിഞ്ഞ ജസ്റ്റൊന്ന് കയ്യ് കൊട്ടാനൂടിം സമ്മയ്ക്കൂല ഹോസ്പിറ്റൽല് താഴെ പേഷ്യൻസ് ഇണ്ട് ന്ന് റിം ന്നറിഞ്ഞിട്ടം തൊടങ്ങും ക്രിസ്മസൽബ്രേഷനൊക്കെയ്ക്കാരം കോ ന്ന് ഫ്രണ്ട്സിന് ഗിഫ്റ്റ് കൊടുക്കട്ടെയ്ക്കാരം ഒന്ന് കൈയ്യടി പോവാ ഡെമ്മിളെ പോലെ പോവാ ഇസ്റ്റ് ജസ്റ്റ് അങ്ങനെ തന്നെ എക്സ്ചേഞ്ചയ്യ പോരാ ഒരു എൻജോയ്മെന്റ് കിട്ടാ പിന്നെ ആനുവൽ ഡേക്കാണ് അതെങ്ങനെച്ച് കയ്ഞ്ഞാൽ പൊർ ഓഡിറ്റോറിയം ബുക്കെയ്തിട്ടായിരിക്കും പ്രേഗ്രാമ്ണ്ടാവാ
ഉം ഉം അത് മാത്രം ഉണ്ടാവ ബാക്കി ഇതൊന്നും ഒന്നും എൻജോയ് ചെയ്യാൻ പോലും പറ്റീലാല്ലേ
കോളേജ് ലൈഫല്ലാ എൻജോയ് ചെയ്യാതിരുന്നെ പ്ലസ്ടു പ്ലസ്ടു ലൈഫ് പിന്നേം കൊഴപ്പണ്ടായിരുന്നില്ല ഒക്കെ ആ സെയിം സ്കൂൾ തന്നെയാരുന്നു ടെൻത്തും ഏ ഏ എയ്ത്ത് മുതല് പ്ലസ്ടു വരെ ഒരു സെയിം സ്കൂൾ ആയിരുന്നു അവിടെയാണ് ഈ സാധനം ഇണ്ടായിരുന്നത്
ഓ ഒന്നിനും പറ്റത്തേയി
ഒന്നിനും പറ്റില്ല ഇപ്പത്തെ കുട്ടികളൊക്കെ ലൈഫ് കണ്ടെഴിഞ്ഞാലെ ശരിക്കും നമുക്കൊക്കെ ശരിക്കും മിസ് ആയ പോല അല്ല ഒരു വിധം നോക്കി ഇപ്പയിന് നമ്മളെ ചെറുപ്പകാലം ആലോചിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് നമ്മള ഇപ്പത്തെ മക്കക്കൊന്നും ഇല്ലാട്ടോ
ഉം
ത്രല്ലേ അവര് കൂടുതലായിട്ട് കളിക് കളിക്കാനോ കാര്യങ്ങളോ ഒന്നുല്ല നമ്മളൊക്കെ കുട്ടിക്കാലം നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്, വല്ല പറമ്പ് പറമ്പ് കൂടിയും എന്തി കൂടിയും കളിച്ചിട്ടും പിന്നെ ഓരോന്ന് പെറുക്കീട്ടും ഇതാക്കിട്ടും ഇപ്പൊ കുട്ടികൾക്ക് ഞമ്മക്ക് പൊറത്തിറക്കാനുള്ള ഒരു ഇതില്യ ല്ലോ പൊറത്തെറക്കാൻ പേടിയാണ് സത് സത്യം പറഞ്ഞ എന്റെ മോളൊക്കെ ഒന്ന് അപ്പുറത്തോ ഇപ്പർത്തോ വീട്ടിൽ പോയി കഴിഞ്ഞാ വരുന്നത് വരെ എനിക്ക് ചങ്കിടിപ്പ് മാറൂല്ല
ടെൻഷനാണ് എന്താ ചുറ്റുള്ളതൊന്നും അറിയില്ലല്ലോലെ
ക്കാരെ വരെ വിശ്വസിക്കാൻ പറ്റില്ല പിന്നെങ്ങനെ നമ്മളത് പൊറ ത്ത്ള്ള ആൾക്കാർക്ക് എങ്ങനെയാ പറഞ്ഞയക്ക
അതാ പണ്ടൊക്കെന്ന് പറഞ്ഞഴിഞ്ഞാല് എത്ര ദൂരെ ആണെങ്കിലും അവിടെണ്ട് അത് മറ്റാളെ മോന്റെ കുട്
ആ ആ ഇപ്പൊ ഇത് അങ്ങനെല്ലല്ലോ ഇപ്പൊ വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ പിന്നെ പേടിയാണ് പിന്നെ നമ്മെ മക്കൾക്ക് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുക കുട്ടിയേച്ചും പാട്ടേച്ചും ഒക്കെ അല്ലാണ്ട്പ്പോ വേറെന്നും
ഉം ഉം ഒന്നും ചെയ്യാനും പറ്റത്തില്ലല്ലോല്ലേ
ഓരെ സോഷ്യൽ മീഡിയ തുറക്കാനെ പേടിയാണ് സ്വന്തം മക്കളെല അച്ഛന് വരെയൊക്കെയാണ് മക്കളെ പീഡിപ്പി പിന്നെ അതുപോലെ തന്നെ ആ ഓ എന്റമ്മോ അത് രണ്ടാനച്ഛന് ഒന്നര വയസ്സുള്ള മോനെ ആ മോനെയാ ടിവി വെച്ച്
ഉം എന്ത് കഷ്ടാണോ എന്താ ഇവരെയൊക്കെ മൈൻഡില് പോണന്നുള്ളൊരു ഐഡിയ ഇല്ല
ഒന്നര വയസ്സുള്ള മോനിന്ന് പറയുമ്പോ എത്ര സെന്റിമീറ്റർ നീള ആകെ ഇണ്ടാവുള്ളു ആ കുട്ടിന്റെ മേലിലാത്രെ തൊണ്ണൂറ്റൊന്ന് മുറിവുകളുള്ളത് അപ്പോ ആ കുട് അനുഭവിച്ച വേദന അവന്റെ മുന്നേ കുട്ടി ഒരു പിന്നെ വീഡിയോൽ വന്നിട്ടുണ്ടല്ലോ ഓരോ ചലഞ്ചിൽ വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് നെ ആ കുട്ടി രണ്ട് കൈയും ഒടിഞ്ഞിട്ടാണ് അപ് അതന്നെ ആ കുട്ടിനോട് ചോദിക്കുമ്പോ ഈ ഒന്നര വയസ്സുള്ള കുട്ടി സൈക്കിൾന്ന് വീണിങ്ങാണ്ട് കൈയൊടിഞ്ഞുന്നാ പറയണത്.
ആ കൊച്ചിന് ഈ വേദന എന്താന്നുള്ളപോലും അറിയാനുള്ള പ്രായായിട്ടില്ലല്ലോ?
സിഗരറ്റ് വെച്ച് പൊള്ളിച്ച പാടുകളൊക്ക ഇഷ്ടം പോലെണ്ട്ന്ന് മേൽന്നാണ് പറയണത് എന്തൊരു കഷ്ടാണ്.
എന്താതൂ ഒരു മിനിമം കോമൺ സെൻസു പോലെ ല്ലാതെ ഒരോരോ
പോക്കതന്നെ. ഇപ്പൊ കണ്ട്ല്ലേ പത്തൊമ്പത് വയസ്സുക്കാരി ഹോസ്പിറ്റലിലെ ബാത്റൂമില് പ്രസവിച്ചിട്ട് കുഞ്ഞിനെ എട്ത്തിട്ട് ജനാൽ പൊർത്ത്ക്കെർഞ്ഞൂന്ന്. സിസ്റ്റർ വന്നോക്കുമ്പോ ഒന്നും കാൺ ഇല്ല അപ്പൊ കുട്ടിനെ പൊർത്ത്ക്കെ റിഞ്ഞേക്കാ അപ്പൊ അത് അത്രയ്ക്കും ധൈര്യാണ്. ഞാ പറയാ ഒരു ഡെലിവറി കഴിയുമ്പേ ക്കിന് നമ്മളൊക്കെ എത്രത്തോളം വേദന സഹിക്ക്ണ് ണ്ട്. ന്നാ അത് നോർമലായിട്ട്ള്ള ആൾക്കൾക്ക് അറിയാം. ഇന്ന്ട്ട് ഇവരൊക്കത് എ ന്തൊരു നിസാരായിട്ട ചെയ്യിണ്. ഇൻക്കറിയില്ല ഇതെങ്ങനെന്ന്ള്ള അമുക്കാ ടെൻഷ ടെൻഷനടിച്ച് ടെൻഷനടിച്ച് ആഹാ ഡെലിവറി ആയിമ്പേക്കിന് എന്താ വയറ്റില് കൊഴുപ്പാണ് ന്ന് പർ ഞ്ഞപ്പോ വീട്ടാര് അത് വിശ്വ ഒരു കുഞ്ഞ് പിന്നെ പ്രഗ്നന്റ് ആവ്മ്പോ എത്രത്തോളം വയറ്ണ്ടാവും. ന്നിട്ടെ രു കൊഴുപ്പാണെന്ന് പർഞ്ഞ വിശ്വസിക്കാല്ലേ വീട്ട്കാര്.
ആഹ് എന്താതൊക്കേത് ഒരു വന്ന് വന്ന് ബോധംന്ന്റയ്ന്നത്
ഇൻക്കറില്ല ഒര് ഫർല ഓക്കേ ഒര് ഫോർത്ത് മന്ത്, ഫിഫ്ത് മന്ത് വരെയൊക്കെയാണ് ഈ ആൾ ഇങ്ങനെ പർഞ്ഞ്ക്ക്ണെങ്കില് ഓക്കെ വീട്ടുകാര് പറഞ്ഞക്കാ തെ ചെറിയ എന്തെങ്കിലും പിസ് പിസിയോടിന്റെ പ്രശ് ഉള്ളവർക്കും അല്ലെങ്കിൽ കൊഴുപ്പ് ഉള്ളവർക്കും കൊറച്ച് വയറുണ്ടാവും
ഉം
ഗർഭിണിയുടെ വയറ് എന്ന് പറഞ്ഞാ എത്ര ഇണ്ടാവുന്ന് ഒന്ന് ചിന്തിച്ചു നോക്കിയാ അപ്പൊ അത്രക്കും വീട്ടുകാര് ഒരു കുട്ടിനെ കെയറയു ചെയുന്നില്ലാന്ന് പറഞ്ഞ് കഴിഞ്ഞാല് എന്താ- ലോകത്തിന്റെ പോക്ക് എനിക്കറിയില്ല
ഇക്ക് കൊച്ചല്ലേ ഇത്ര പെട്ടെന്ന് ഒരു ചേഞ്ച്‌ ഉണ്ടാകുമ്പോൾ ഒര് ര് ഇല്ലേ അത് മാത്രല്ല അല്ലാതേയും കൊറേ ഇത് യിണ്ടാവൂലേ ഈ ഒമിറ്റ് - ങ്ങും അത് കൊറേ ലിപ് -
ആഹ് വോമിറ്റിംഗ് ടെൻഡൻ ണ്ടാവും പിന്നതുപോലെതന്നെ പിന്നെ ബാക്ക് പെയ്ൻ കാര്യങ്ങൾ അങ്ങനത്തെയൊക്കെണ്ടാവും ചിലർ വോമിറ്റിംഗിണ്ടാവില്ല ചിലർ ശരീത്തിനുസരിച്ചിട്ടാണ് വോമിറ്റിംഗിണ്ടാവുക അതന്നെ അത് ച്ചാൽ ഫോർത്ത് മന്ത്ര് ഒരു ഫിഫ്ത് മന്ത് ആകുമ്പെക്കും വോമിറ്റിംഗ് നിക്കും പിന്നെ അത് നോ നോർ ഇതാമ്പോ പക്ഷെ എന്നാലും ഇത് ഉള്ക്ക് തള്ളി വിടാൻ പറ്റില്ലല്ലോ ഈ വയറന്തായാലും ഇത് പൊന്തിട്ടന്നേ ഇരിക്കുലേ പറയില്ല ആ ഓരോരോൾക്ക ക കഥകൾ കേൾക്കുമ്പോ ഏതായാലും ഞാൻ മോളോട് ഇങ്ങനെ പറഞ്ഞ ഞ്ഞുടുക്കും എല്ലാ കാര്യങ്ങളും ഇങ്ങനെയാണ് ഇങ്ങനെയ ഉം ഇപ്പ
ഉം അഹ് അവരെങ്കിലും അറിഞ്ഞിട്ട് വളരട്ടെന്ന്
ഹസ്ബൻഡും കളിയാക്കും ഇത്പോലെക്കെ ചെയ്ത് പോയിക്കഴിഞ്ഞാ അന്നെ കെട്ടിക്കാൻ വെച്ചിരിക്കുന്ന ക്യാഷ് ഇട്ത്ത്ക്കാണ്ട് ഞങ്ങള് രണ്ടാളും വേൾഡ്ടൂർ പോവു
സൈഡ് കൂടെ ഭീഷണി ഉണ്ടല്ലോല്ലേ
ന്താ ഞങ്ങൾക്ക് പ്രശ്നൊന്നുല്ല ഇയ്യ് അന്റെ പാട്ടിന് പോയ് ണ്ട് ഞങ്ങള് രണ്ടാളും ആ പൈസ് ണ്ട് ഞങ്ങളൊരു വേൾഡ്ടൂറാണ്ട് പോവും ഞങ്ങളുടൊരു സ്വപ്നണത് പറിം
ഇയ്യ് ഇല്ലെങ്കി പറഞ്ഞോ ഞങ്ങള്ക്ക് വേറെ പ്ലാന്ണ്ട്ന്നാ
അല്ല അല്ലാണ്ട് എന്താ ഇപ്പത്തെ മ അറീല നമ്മളൊക്കെ കാലത്ത് കാലന്ന് പ നീര് വൺവണിന്റെ ഫോണായിര്ന്നു അ അതായിട്ട് ഇളാതായി ഇപ്പമ്മള് ഫ്രണ്ട്സിനോക്കെ നമ്മന്നൊര് മെസ്സേജ് അയക്കേ ഇപ്പത്തെ സാഹചര്യത്തില് കുട്ടിളെ കയ്യിലൊക്കെ ഫോണ് ഞാന് പിന്നെ എന്റെ പിന്നെ നാത്തൂന്റെ മോളേ ഇതേപോലെ അഫയറ് ഉണ്ട്ന്ന് എല്ലാരും പറയ്ണ കേട്ട്ട്ടോ പ്പോ ഞാന് അയാ കേൾക്ക്ന്നില്ലേ?
ആ ചേച്ചി ഞാന് അങ്ങോട്ടേക്ക് വിളിക്കാവേ ഏ ത് ടൈമിന്റെ